ഹലോ കേൾക്കാൻ പറ്റ്ണില്ലേ? എന്തൊക്കെണ്ട് വർത്താനമാ?
നല്ല വർത്താനാണ് സുഖാണ്.
മ് കുട്ട്യാളോ?
ഇവിടെണ്ട് ഒരാൾ സ്കൂൾ പോയി. ഫുഡ് കഴിച്ചങ്ങനെ ഇരിക്ക.
ആ ആ
ഇജ്
വേറെന്തൊക്കെ മ് ഫുഡയ്ച്ചു.
കുട്ടികള്സ്കൂൾക്കൊയില്ലേ?
ആ പോയി.
പിന്നെന്താ ക്ലാസൊക്കെങ്ങനെ പോണു?
പിന്നെന്താ? ക്‌ളാസാളോക്കെങ്ങനെ പോണു കൊയ്പ്പൊന്നുല്ല. മ് ഉഷാറായിപോണ്ട്.
എക്സാമെന്ന?
നെക്സ്റ്റ് അടുത്ത മാസം.
ഉം പഠിച്ചലൊക്കെ കയ്ഞ്ഞോ
പഠിച്ചണം പഠിച്ചോരിക്കണണ്ട്. ഉം
അന്ക്ക്‌ ന്താ സ്പെഷ്യൽ ന്താ ഉച്ചക്ക്?
നെയ് ചോറും കോഴി വരട്ട്യേതും. പിന്നെന്തൊക്കെ?
വേറെന്ത
ആ അന്റെ വീട്ടില് കോഴി, പശു അങ്ങനെന്തെങ്കിലും ണ്ടോ
ഇല്ല. അന്റെ വീട്ട്ല്ണ്ടോ?
ആഹ് ഇൻക്ക് വാങ്ങണം.
ആഹ് എനി
രണ്ട് മൂന്ന് കോഴിക്കളും വാങ്ങണം.
ആടിനെ വാങ്ങുന്നുണ്ടോ
ഉം എന്റെ ചെറിയ മോനിഷ്ടാണ് ആടിനെ പശുവിനൊക്കെ. അപ്പൊന്ന് നോക്കിയായൊക്കെ തരും വാങ്ങണം
ജീവികളോടും ഇഷ്ടക്കാരല്ലേ
ആഹ് കിളികള് മീന് ഭയങ്കര ഇഷ്ടാണ്
മ് പിന്നെ ഇനി എപ്പളാ വരിക കുട്ടികള് സ്കൂളു വിട്ടിട്ട്
കുട്ടികള് നാലുമണിയാവും.
ഉം. ചെടികളണ്ടോ വീട്ടില്
മ് ചെടികളില്ല മരങ്ങളാണ്. അധികം കവുങ്ങ് പ്ലാവ്.
പിന്നെ സപ്പോട്ട വാങ്ങീട്ടുണ്ട് ചിക്കു വാങ്ങീ ട്ടുണ്ട് ചിക്കു സപ്പോട്ടെ ഒന്നേന്നെല്ലേ ചാമ്പ
അത് രണ്ടും ഒന്ന് തന്നെയാണേ
ചാമ്പക്ക ഉണ്ട് പിന്നെ കുമ്പളം കുമ്പളം ഇത് ഒക്കെ കുമ്പളം വാങ്ങി കറി വെച്ചു കറി വെച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഇല്ലേ? തോലും കുരുകളൊക്കെ വെർതെ ചും വെന്താ തൊടൂല് കൊണ്ടോയ് തട്ടി. തട്ടിയാക്കുമ്പോ അത് നല്ലം വളന്ന് എന്തോ എന്തിന്റെയൊ വളമ ചെന്ന് പിട്ച്ചിട്ട് വള്ളി അങ്ങനെ നല്ലോ പടർന്ന് പന്തലിച്ചു. ഒരു മൂന്നാല് പ്രാവശ്യം കറിക്ക് അതിമ്മേന്ന് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായ്രുന്നുട്ടോ എലക്കറി. ഇനി മത്തന് അതേമായ്രി ഒന്ന് വാങ്ങിയാളൊന്ന് കുഴിച്ചിട്ടോക്കണം. ഇപ്പൊ മഴയും കൂടി പെയ്തതോണ്ടേ നല്ല എന്ത് എർ മ് ഇട്ടാലും ആഹ് അതെ. കായ ഇണ്ടായിട്ടില്ല ഏല നുള്ളീട്ടിണ്ട്. പൂവൊക്കട്ടു പൂവൊക്കെട്ട് ഒരു കായ് ഇണ്ടായിര്ന്നു പക്ഷെ അത് പുഴു കുത്തിയിട്ട് അങ്ങന പോയി ചെറുതായിര്ന്നു അന്ന വളൊന്നുല്ല്യ. അത് നമ്മള് കൊണ്ടോയ് തട്ടണ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് തന്നെ കാര്യാട്ട് അത് കുമ്പളം, ഏഹ് വല്ലുള്ളി, ചെറുള്ളി, വെളുത്തുള്ളി, കെയ്ങ്ങ് അങ്ങനെ ഇയ്ന്റെക്ക വേ തോല്കള്
ഉം
പിന്ന അതേപോലെ കറ് കറൂത്ത പപ്പായ കിട്ടിര്ന്നു. ഉം കറൂത്ത അതേമാരി കൊൺ കിട്ടിയിരുന്നു അന്ന്. ഉം ഉം ഉം. അപ്പൊ അയ്ല് കറൂത്തതേമാരി കിട്ടിയത് കൊണ്ടോയ് തട്ട് ത്തീട്ട് ആ ഒരു കുഴി തന്നെ ഇഷ്ടംപലെ തൈകള് ണ്ടായിര്ന്ന്
ഉം അതിനങ്ങനെ വെ
ഇഷ്ടം പോലെ ഞ്ഞ് അത് മാറ്റി കുഴ്ച്ചിടണം ഉം കൊറേണ്ട് അപ്പൊ ഞ്ഞ് ഒരു വരി മുഴുവൻ കെ കവ്ങ്ങിൻ ന്റെ രു ഭാഗ ണ്ട് അതിന്റെ സൈഡ് കൂടി ങ്ങനെ കുഴ്ച്ചിട്ട് ണ്ടാക്കണം
ഉം
പിന്നെ അന്റെ വീട്ട് ല് മരങ്ങളൊന്നു ല്ലല്ലോ
ഇല്ല മരങ്ങളൊന്നു ല്ല ഇണ്ടാക്കിട്ടില്ല തെങ്ങും തയ്യള് കു ച്ച്ട്ട്ട്ട്ണ്ട്
ഉം ഒരു തെങ്ങ് തൈ ണ്ട് അതിന് പ്പോ മൂന്ന് കൊല്ലത്തിന് മേലെ ആയി ഇതുവരെ ആയിറ്റു അത് വ പ്പം തന്നെ വെച്ചിട്ടില്ല അതിന് അഞ്ചു കൊല്ലത്തിന്റെ തെങ്ങാന്നു അറിയൂല
വള വളട്ടൊട്ക്കല്‌ല്ലേ
ആഹ് ഇടലൊക്ക ഉണ്ട് ഒരു വർഷത്തിലൊരിക്കലേ ഉപയോയ്ക്കുള്ളൂ ആട്ടും കാഷ്ടോ അല്ലെ ജൈവളങ്ങളോ എന്തെലും പാക്കറ്റ് ആയ്ങ്ങാണ്ട് വാങ്ങും
മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ നമ്മൾ വാങ്ങി വെക്ക്‌ണ തെങ്ങും തൈന് വളട്ടൊട്ക്കണം
ആ അത് വാങ്ങി വെച്ചതല്ല ഇത് നമ്മള് തെങ്ങ് തേങ്ങ മന്ന് പൊട്ടിമളച്ചുണ്ടായൊരു തെങ്ങായിരുന്നു
ഉം ഉം
അത് വീട്ടില അവിടെ ങ്ങനെ വെറുതെ ചും വെച്ചപ്പോ അയ്മന്ന് തെങ്ങ യ് കാണ്ട് ഉം
ആ ന്നാല്നമ്മൾ തെങ്ങ് തൈ കുഴിച്ചിട്ടിട്ടല്ലേ
ആ കുഴിച്ചി കുഴിച്ചിടാദ്യായിരുന്നു തെങ്ങായത്
ആ
അപ്പൊ അയ്ല് ഒര് അത്യാവശ്യം തെ തെങ്ങ ആയീന് ശേഷാണ് കൊണ്ടന്ന് കുഴിച്ചിട്ടത് അപ്പൊ കുഴിച്ചിട്ട് ഓക്കുമ്പോ ആഹ് ആഹ് കുഴിച്ചിട്ട സമയത്ത് ഇട്ട്ക്കുണു പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഉം പിന്നെ ച ഇപ്പൊ കാര്യയിട്ട് ഉം ആറുമാസം മുമ്പ്ന്ന് ഇട്ടു പാക്കറ്റ് ജയ് വളം വാങ്ങാൻ കിട്ടുവലോ അതു കൊണ്ടൊന്നു ത ട്ടി അത് മണ്ണൊക്കെട്ട് മൂടി ചപ്പക്കെ ഇട്ട് ഒക്കെ ശെരിയാക്യതാ
ഉം
അപ്പഴും ആ ഇടുന്ന സമയത്തൊന്ന് ഇലകൾക്കൊക്കെ ഒരു പച്ചപ്പും പ്രസരിപ്പും ഒക്കെ കാണും പിന്നിം പയെ പോലെ വള്ളം കിട്ടാതോലെ മാരിയാവും
ആ അതന്നെ മൂന്ന് മാസം കൂടു മ്പോടണെ അതാണേ
മ് മ് ഇനി അതെമാരി ഒന്ന് കൊണ്ടന്ന് വെക്കണം ഇടാന്
ഞാന് നാല് തെങ്ങും തയ്യ് കൊടന്ന് വെച്ചിട്ട്ണ്ട്
മ്
അയിനിപ്പോ കു എന്താണ് നമ്മൾ കുഴിച്ചിട്ടപ്പോ വളമട്ടോ ജൈവ വളം കൊറച്ച് രണ്ട് മൂന്ന് ദീസം മുമ്പ് ഞാൻ ഇട്ടെടുത്തു
ആ
അപ്പൊന്നോടാ
പിന്നെ ഈ ചക്കന്റെ വേസ്റ്റ് മടല് അങ്ങനെയള്ളൊക്കെ കൊണ്ടോയി ഇടണേ
ആ അങ്ങനെ ള്ളക്കെ ഇടല്ണ്ട്
ഉം പിന്നെ കാര്യമായിട്ട് ചപ്പാണ് ഉണങ്ങിയ ഇലകളുടെ ചപ്പാള് അത് അവിടെ കടന്ന് അങ്ങനെ ചീയും പിന്നെ ഈ തെങ്ങുമന്ന് കിട്ടണ ഓല ഏ അതിന്റെ പൂവും കായ അതൊക്കെ അയമ്മക്ക് ഇട്ട് കൊടുത്താ തന്നെ കൊറെ ചപ്പ് അയ്ക്കാണ്ട് എടുക്കും കൊറേ കാലം
അത് വേനൽക്കാലത്തല്ലേ അങ്ങനെ തെങ്ങിന് ചപ്പ് വേണ്ടത്?
വേനലാണെങ്കിലും മഴ പെയ്യുമ്പോ നന ഞ്ഞണ്ട് ചപ്പായി മാറല്ലെ
ഹം
നടെ വീട്ടിലൊക്കെ കൊറെ തെങ്ങുണ്ട് അപ്പയ്‌ല് അഞ്ചാറ് തെങ്ങണ്ടായിരുന്നു വീട്ടിലൊക്കെ അപ്പൊ അയിന് അതേ മാരി അത് അത്യാവശ്യം തേങ്ങയും ഇതൊക്കെ തര്ണ അങ്ങനെ അയിക്കണ് ട്ടോ വലുതായിക്കുണു അപ്പൊ അയിന് ഇതേമാതിരി ആരേലും ഒരാള് വിഴിച്ചോണ്ടന്ന് തേങ്ങടുമ്പം അതിന്റെ ഫുള് വേസ്റ്റ് ഈ തെങ്ങിന് വെട്ടിടും
പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോണു സുഖം കൊയപ്പൊന്നുല്ല ഇന്ന് എന്താ ഫുഡ് ഇണ്ടാകിയത്
സാമ്പാർ മീൻ പൊരിച്ചത് കയ്പങ്ങങ് ഉപ്പേരി
അഹ്
വീട്ടില് ഒറ്റക്കാണോ
അഹ് അതെ
പിന്നെങ്ങനെ പിന്നെ എന്താ
പിന്നെ എന്താ അങ്ങനെ പോണു സുഗാണ് കൊപ്പൊന്നുല്ല
ഉം
ഞങ്ങളെ വീട് റോട്ടുമ്മക്കത്താണോ അതോ ടൗൺ ഏരിയയിലോ ഗ്രാമപ്രദേശത്തോ
ഞാൻ അസ്സ ഞാൻ അസ്സൽ ഗ്രാമപ്രദേശത്തുകർ
അഹ് ഇത് ഫോറസ്റ്റിന്റെ ഭാഗാണ് ഇപ്പോ ഇതേ കൂടി മൈ ൽ ആന പന്നി അങ്ങതൊക്കെ ഇറങ്ങി വരും അങ്ങനെ വരലുണ്ടോ അവിടെ
ഞാൻ വയലിന്റെ അടുത്താണ്
ഉം മൈലൊന്നും വരലില്ല
ഓ ഒന്നും കൂടി ഇപ്പൊ പേലില്ല നല്ല വല്യൊരു മൈലീനെ കണ്ടിട്ടുള്ളു
ഹ്മ്മ്
ങ്ങമാരും വരലുണ്ട്
ഉം കുറങ്ങന്മാര് ഭയങ്കര ശല്യണ് അഹ് അഹ് ഹലോ
ആ ഫോണ് കട്ടാക്ക്
അഹ് എന്റെത് റെഡി ആവണില്ല നിങ്ങള് കട്ടാക്
എന്റെതും റെഡി ആകുണില്ലല്ലോ
ഹാങ്ങായിന തോന്നുന്നേ